ഹലോ ആഹ് കേൾക്ന്ന്ണ്ട് എന്തൊക്ക്യ വിശേഷം?
ഷം സുഖല്ലേ. മഴണ്ടോന്നെച്ചാ കൊർച്ച് നേര്ത്തെ
അതന്നെ ആന്ന് ഇവിടെ എങ്ങനെന്നറിയോ ഇപ്പൊ രണ്ടു ദിവസായിട്ട് തീരെ മഴയിണ്ടായ്ര്ന്നില്ല ട്ടോ അതിന് പകരം ഇപ്പൊ ഒരു ഒന്ന് രണ്ട് ണ്ട് മണിക്കൂറ് നന്നായിട്ട് നിന്നങ്ങട്ട് പെയ്തു
ഇബടെ രണ്ട് ദിവസായിട്ട് മഴല്ല. പക്ഷേ ഇന്നലെയൊക്കെ ജസ്റ്റ് ചാറിപ്പോയിട്ടേള്ളൂ. ഇന്ന് കൊർച്ചെ ട്ടേക്കെ പക്ഷെ നന്നായിട്ട് പെയ്തിട്ടൊന്നുല്ല. അതും ഒന്ന് വെറ്തെ ഒന്ന് ഒരിച്ചിരി നേരൊന്ന് പെയ്തു പോയി.
ആഹ് ഞാനാണെങ്കില് വീട്ടിൽ വിരുന്ന് പോയതായിര്ന്നേ ഇപ്പൊ രണ്ടുസം ലീവല്ലേ മക്കൾക്ക് അപ്പൊ അവിട്ന്ന് എങ്ങട്ട് പോരാൻ വേണ്ടിട്ട് റെഡിയായി നിന്ന സമയങ്ങട് തൊടങ്ങി ഇത്പ്പ തോരും ഇപ്പം തോരന്നരിതിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്തിന്നു പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങട്ട് പോന്നു വണ്ട്യെക്കെ പോരുന്ന സമയത്ത് റോഡിലൊക് അത്രയും വെള്ളം
ആണോ ഇത് ഓരോ ഏരിയ വെച്ചിട്ടാണ് വാങ്ങി
ആഹ് ആഹ് സത്യാട്ടോ പിന്നെ ഇബടെ ഹസ്ബൻഡിഡന്റെ വീട്ടില് ഇബടെ വന്ന സമയത്ത് ഇവിടെ ഒരു മഴയില്ല ല്ല
ആണോ ഇവിടെ വൈകുന്നേരം കൊറ്ച്ച് നേരം അതൊരു അഞ്ച് മണി ആ ടൈമിലാന്ന ഇൻക്ക് തോന്ന്ന്നേ നാലര അഞ്ച്മണി ആ ആ ടൈമിലാണ് അഹ് കൊറ്ച്ച് കുറച്ച് നേരയുള്ളു അങ്ങനെ പറയാൻ മാത്രന്നുല്ല എല്ലാം ഒന്നും നനച്ചു പോയിണ്ട്
ഉം ഞാൻ വിചാരിച്ച ആ മഴ അവിടെ പെയ്തത് കണ്ടപ്പോ വിചാരിച്ചു ഓ ഇനി വന്നിട്ട് ചെടികൾ ഒന്ന് നനച്ച് കൊടുക്കണ്ടല്ലോ ഒരു സമാധാനാണ് ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഫോണിൽ ക്യാമറ ചെക്കെയ്ത് നോക്കും പിന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ടോ മഴ പെനണ്ടോന്ന് നമുക്കത് ചെടികളക്കെങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി നിൽക്കുമ്പൾ മനസ്സിനൊരു എന്തോ പോലെ വല്ലാത്തരു വിഷമാക്കാരെ
അതെ അതെ നനക്കാൻ ആള് വേണല്ലോ ഇപ്പൊ കൊറേ ദിവസ റ്റായിട്ട് മഴ ഉണ്ടായിന സമയത്ത് സുഖായിനി നിക്ക് കൊറച്ച് കൊറച്ച് പച്ചക്കറ്യോക്കെണ്ട് അപ്പൊ അതിന് നനക്കേണ്ടി വരല്ലായിരുന്നു ഇപ്പൊ ഏതെങ്കിലും ഒരു ഒരു സമയത്ത് മഴ എന്തായാലും പെയ്യേണ്ട കൊറച്ച്
ആ കൊറച്ച് കഴിങ്ങ പയ്യനെ പക്ഷെ ഇപ്പൊ രണ്ടു ദിവസം വെയിലറച്ചപ്പിക്കനേ രണ്ടു ദിവസം വെയിലറച്ചപ്പിക്കണേ ഇപ്പൊ ഇ മഴ പെയ്തിട്ടന്നെ ഈ കൊല്ലം ഇല്ലാന്നാ തോന്നണത്.
സത്യം അതായത് ഉള്ള വെലിനും നല്ല ചൂടുണ്ട്
ക്ക
ആ് അത്ണ്ട് കേട്ടോ കാരണം വെള്ളം നന്നായിട്ട് മഴ കിട്ടിക്കൊണ്ടിരുന്നിടുത്ത് പിന്നെ കിട്ടാതായപ്പോ നന്നായിട്ട് പാടുന്നുണ്ട് എന്റെ പച്ച
എനിക്ക് കൊറച്ച് ഇൻഡോർ ബൻസ് ഉണ്ട് കുറച്ച്ച്ചാല് ഇപ്പ നമ്മുടെ പോർച്ചന്റെ പോലെയുള്ള ഏരിയയില കൂടെ ഒക്കെ എങ്ങനെ കൊറച്ച് കൊറച്ച് പ്ലാൻസ് ഉണ്ട് അത് നമ്മള് നന ചുടിക്കന്നെ വേണം. മഴ പെയ്താലും കിട്ടൂല അതാ തൂക്കിട്ടതല്ല നമ്മളെ വീടിനോട് ചേർന്ന് സൈഡ് ഇങ്ങനെ കെട്ടി കെട്ടി നമ്മള് കൊറച്ച് ചേർന്ന് പിന്നെ കൊറച്ചച്ചി കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്
ഓക്കെ ഓക്കെ ഓക്കേ ആഹ് ശരിയാണ് എൻ്റത് തന്ന്യാ ഞാാനങ്ങനെ പറഞ്ഞത് പച്ചക്കറി ഞൻ ഈ ടെറസിന്റെ മോള് അ ശെ അപ്പോൾ ചീട്ടൊന് ഇട്ടിട്ടില്ല
ആഹ്
അതാണ് മഴ പെയ്യുമ്പ നല്ലോണം മഴ വെയിലാണെ ഫുള്ളള് വയിൽ
എങ്ങനെ വെച്ചിക്കണത് അത് ഇതേപോലെ നമ്മളെ ചട്ടിയിലാ ക്കിയിട്ടാണോ അതോ ഡ്രോ ബാഗിലാണോ
ഞാൻ കൂടുതലും ചട്യാണ് ഗ്രോ ബാഗും ഉണ്ട്
ആഹ് ചട്ടി എത്ര എത്രൻ്റെ ചട്ടിയാണ് അത് പിന്നെ എട്ട് ഇഞ്ചാണോ അതോ പത്ത് ഇഞ്ചണോ അങ്ങനെ ഇഞ്ച് കണക്ക് ഉണ്ടാവുല്ലോ അതും
അതെ എനിക്ക് പ്ലാസ്റ്റിക്കിന്റെണ് കറക്റ്റ് എനിക്ക് റയിനടാ ഞാനിങ്ങനെ വാങ്ങുമ്പോ ഇപ്പ നമ്മള് ഈ ഏതെടുത്താലും തൊണ്ണൂറ്റിമ്പപതെന് പറഞ്ഞൊരു സംഭവുണ്ട് ഞ ണ ഞങ്ങടെ ഈ ടൗണിലെ അപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റിമ്പത് അവിടെ ഈ ചട്ടികളെ നൂറ് രൂപ- ട്ടി നാലെണ്ണം കിട്ടുന്ന ചട്ട
ആഹ അത്തന്നെയണ അതാ ഏട്ട് ഇഞ്ചിന്റെ ചട്ടി
അതായിരിക്കും
ആഹ് ഇവിടെ ഇണ്ടത് അങ്ങനത്തെ അങ്ങനത്തെ ഷോപ്പ്ന്ന ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കൊറച്ചതാ ചോദിക്കണത് കൊറച്ചുണ്ട് മുളകിന്റെ കയ്യകളൊക്കെ ഏകദേശം അങ്ങനെ വലുതായി വരരുന്നുണ്ട് ആഹ നന്നായിട്ട് ഇണ്ടാവണണ്ട് നണ്ടണ പോലെ തന്നെ
ഉണ്ട് അതിന്റെ തൊട്ട മുകളിൽല്ല നൂറ് രൂപക്ക് മൂന്നെണ്ണം കിട്ടുന്നടൈപ്പ് അങ്ങത്തെ ചട്ടയും കുറേുണ്ട്
ആഹ അതെന്താ വെച്ചിക്കണ
അതില്ല ഞാന് എൻന്റെ വഴുദനയൊക്കെ വെച്ചത അതിനകത്ത് ആണ പിന്നെ പയറ പയർ കുറേ നട്ടതും ഈ വലിയ ചെട്ടി കത്തിയിലായിരുന്നു
ആ പയർ നട്ടട്ട് പിന്നെ എങ്ങനെ അവിടുന്ന് പടർത്തി കൊടുക്ക എന്തെങ്കില അ ചട്ടിയിൽ തന്നെ എന്തെങ്കിലും
ഞാൻ അങ്ങനെയല്ല ചെയ്ത ഞാൻ ചെയ്തക്കവിത്താണ് പക്ഷെ രണ്ട് രണ്ട് ബക്കറ്റ് അതായത് രണ്ട് ബക്കറ്റ് രണ്ട് സൈഡിൽ വെച്ചിട്ട് അതിനകത്ത് നിറയെ ഉ ഓരോ നിറച്ചും മെറ്റലല്ലേ
ആഹ
മെറ്റിന നിറച്ച വെച്ചോ
ആഹ
അപ്പൊ കുറച്ചൊരു വെയിറ്റ് ആയി കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് ഈ കോണി കൂടിന്റെ മുകളിൽ നിന്ന് ഞങ്ങള് ഞാനിങ്ങനെ രണ്ട് സൈഡിലേക്കും വല ഉണ്ടായിരുന്നു നമ്മള് പാഷൻ ഫ്രൂട്ട് ന് ഇട്ടണ്ടിരുന്ന അതായത് ഫുട്ബോൾ
ും അതുപോലത്തെ വല വങ്ങിച്ച് ഇ കൊടു
ഞാൻ കൊടുത്തത് ഫുട്ബോൾ കളിക്ക മുള്ള വലല്ലേ നെറ്റ് അത് കുറച്ച് ഭയങ്കര കാനുള്ള ശ അതുകൊണ്ട് ഞാൻ കൊടുത്ത് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പൊ ഇപ്രാവശ്യം ഈ മഴയക്കെ കഴിഞ്ഞിട്ട് അെല്ലാം പറിച്ചച്ച് കഴിഞ്ഞിട്ട് അല്ലാതെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച വേറെ അത് വെയ്റ്റ് ഇല്ലാത്തത്.
ആ ആ ഞാനും ഇവിടെ പയർ എനിക്ക് തൊടിയിലാണ് ഞാൻ വെച്ചിരിക്കണത്ട്ടോ. ആകെ ഒരു നാല് അഞ്ച് മൊര ഒള്ളു, പക്ഷെ എന്നാലും ഞാനും മക്കളും മാത്രേ ഒള്ളൂ ഹസ്ബൻറും പൊറത്താണ് ഞാനും മോളും പിന്നെ മോൻ ചെറുതാ. അപ്പോ അത് അതുമ്മേന്ന് നമുക്കൊരു പതിനഞ്ച് പയർ ഒക്കെ കിട്ടു ചെറിയ പയറാ കുറ്റിപ്പയറാണ് മീശോന്ന് വിത്ത് വാങ്ങിച്ചുവെച്ചതാണ് ഞാനെ അപ്പൊ പിന്നെ അത്യാവശ്യം നമുക്ക് ഒരു രണ്ടൂസം മൂസം കൂടുമ്പ ഓരോപ്പേരിക്കും ഓരോപ്പേരിക് ള്ളത് കിട്ടും. അതുപോലെ കോവയ്ക്കേം കിട്ടും രണ്ടു ദിവസം കുടുമ്പം കൂടുമ്പഴൊക്കെ. അങ്ങനെ ഓരോ ഉപ്പരിക്കുള്ളത് അതുകൊണ്ട് നമുക്ക് പച്ചക്കറി അധികം ചീര ഇണ്ട് അതേ പോലെ മുരിങ്ങ ഇണ്ട് ണ്ട് അങ്ങനെ പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുണ്ട് പച്ചമുളകൊക്കെ ഞാൻ നെലത്താട്ടോ വെച്ചിക്കണത്.
ഉം ഉം എന്റെതെല്ലാം ടെറസ്സിന്റെ മോളില തക്കാളികൾ ഇഷ്ടംപോലെ ഉണ്ട് അത്
തക്കാളി ഒക്കെ ഉണ്ടായിരുന്നടാ തക്കാളി പീച്ചക്കാ ചേന ചേന അത് ചെരങ്ങ് ണ്ടായിരുന്നു ഞ കഴിഞ്ഞ വേനലിന്റെ സമയത്താണ് ഞങ്ങളാ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയത് പൊറത്താനാള്. അപ്പോ അവിടുത്തരു മൂന്നാല് മാസത്തിന് പോയി വന്നപ്പേക്കിനും
ഒക്കെ പോയി.
ഇനിയിപ്പോ ഞാനെന്താ ചെയ്യല്? ചി വിത്തുകളില്ലേ ഒരുസം മൊളക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കും ഒരു ദിവസംട്ടോ ന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ചാണകപ്പൊടീം അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മള പായസത്തിന്റെ ഗ്ലാസില്ലേ ചെറിയ ഗ്ലാസ്സുകള് അതിലോരോന്നിലും ഓരോ വിത്തക്കി വെക്കും അപ്പൊ കൊറച്ചീസം കഴ്യുമ്പത്തേന് മൊളച്ചിട്ട് അതേൽ തന്നെ തൈ ഉണ്ടാവും ന്നിട്ട് തൈ ഒരു കരുത്ത് വരുന്ന സമയത്തുള്ളൂ ഞാൻ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ പായസൊക്കെ കവർ പിന്നെ ഇതിന്റെ ഈ ഗ്ലാസിന്റെ കവർ ഇങ്ങട്ട് മുറിച്ചുകളഞ്ഞിട്ട് എല്ലാം അത് മണ്ണൊക്കെ എടുത്ത്
എടാ ഞാൻ ചോയ്ക്കട്ടെ നിനക്ക് പ്ലാസ്റ്റിക്കിന്റെ ആ ബോട്ട് അ ക്ലാസ് കിട്ടുന്നുണ്ടോ?
പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സല്ലെടാ മ്മടെ പേപ്പർ ഗ്ലാസ്.
പേപ്പർ ഗ്ലാസ് ആണെങ്കില് അത് പൊളിച്ച് കളയേണ്ട അങ്ങനെ തന്നെ മണ്ണില് വെക്കാം. അത് ദ്രവിച്ചു പോവും, ആ ഞാനങ്ങനെ, ആ അത് പൊളിക്കണ്ട ആവശ്യല്ല, ഞാൻ അങ്ങനെ തന്നെ വെക്കലാ അതുപോലെ ട്രേ ഇണ്ട് എന്റെ അടുത്ത് ഒരഞ്ചാറ് ട്രേയിണ്ട് അപ്പോ ട്രേയിൽ വെക്ക്മ്പോൾ അങ്ങനെ ജസ്റ്റ് എടുക്കാൻ സുഖണല്ലോ ആ ചാണകപൊടിയോ ആ റ്റ് രണ്ട് മ മാത്രം വെച്ചിട്ടാണ് ഞാൻ ട്രേലൊക്കെ ഫി അത് ചെയ്യല് വിത്തിടാൻ മാത്രം അല്ല അല്ല അത് ഞാൻ ഉദേശ് സോ ആ ഇനി ഈ വിത്തൊക്കെ വാങ്ങുന്ന കടല്ലേ വിത്തൊക്കെ വാങ്ങുന്ന കടല്ലേ വളങ്ങളൊക്കെള്ള കട ആ ആ അ എന്താവിത് പിന്നെ ഈ ഉ ഉം വിത്ത് വള അങ്ങനെയുള്ള സംഭവങ്ങളുള്ള അവിടുന്ന് ഞാൻ കംപ്ലീറ്റ് വാങ്ങുന്ന തവിടെ ന്നാ വളങ്ങളൊ ക്കെ അവിടെ തന്നെ ഉണ്ട് ട്രേയും
ഞാന് വളങ്ങളും തുവൊക്കെ എനിക്ക് പിന്നെ പോവയി വാങ്ങാൻ ആളില്ലാത്തോണ്ടേ ഞാനൊക്കെ മീഷോന്ന് ഓഡ്റ് ചെയ്യലാ
വളം അതെടാ ഇതില്ലേ ചകിരിച്ചോറ് മീഷോന്ന് വാങ്ങിയാല് ഒരുപാടുണ്ടാവോ
എനിക്കറില്ല ചകിരിച്ചോറ് ഞാൻ വാങ്ങിച്ചിട്ടില്ല ചകിരിച്ചോറ് ഞാൻ വീട്ടു തന്നെ തൊണ്ട് ഇതാക്കല ചെയ്യല് നമ്മള് നമ്മള് ചെ ചെകിരി ഇല്ലേ നമ്മള് ഉപയോഗിച്ച ചെകിരി ഇല്ലേ അതൊന്ന് വെള്ളത്തിട്ട് വെക്ക ന്നിട്ട് ഒരു ചാക്കിലിട്ടിട്ട് ട്ട് നാലടിന അടിച്ച തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞിത് വരും
ഏത് ഈ ചകിരിയോ
നമ്മള് ഇത് ഇതാക്കൂലേ തേങ്ങ ഇതാക്കാനൊക്കെ എടുക്കൂലേ തേങ്ങ പൊതിച്ചിട്ട് ഇടൂലേ
തൊണ്ട് കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള സാധനല്ലേ അതായത് നമ്മള് മേലൊക്കെ തേ
ആ ചണ്ടിട്ക്കണ ആ ആ അതങ്ങട്ട് വെ എതങ്ങട്ട് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അ ക്ക് അതായത് അത് ഒന്ന് ഞ്ഞി ഞ്ഞി അങ്ങനെ തൊണ്ടായിട്ട് എടുത്തിട്ടാണെങ്കിൽ അത് ജസ്റ്റ് കത്രികക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ വീട്ട്ന്ന്ന്നെണ്ടാക്കാം ഞാൻ എന്തുചെയ്യും ചട്ടിയിലാദ്യം കൊറച്ച് എന്ത്
കാണതെ
ഞാൻ ആദ്യം തല്ലേ ചെറുത് ചെറുതാക്കി നമ്മളെ തേങ്ങന്റെ കു പാരല്ലേ അത് മ്മ ചെറുതാക്കി ചെറുതാക്കിങ്ങനെ ഈളാ കീളാക്കിടുക്കും എന്നിട്ട് ഒരെ കൊത്ത് ഇങ്ങനെ കൊടുക്കും മുട്ടിയില് വെച്ചിട്ട് അപ്പൊ എങ്ങനെ ആയിന്റെള്ളിന്ന് എടുക്കാൻ പെട്ടന്ന് സുഖ
ചകിരിന്റെ മോളിലുള്ള സാധനാണോ ഉദ്ദേശിച്ചത്
ഞാന് മൊത്തത്തിലായിട്ട് ട്ക്കലാണ് നമ്മള് തൊണ്ടടക്കം ആ തൊണ്ടടക്കം ട്ക്കും ന്നി ഞമ്മള് നാല് തല്ല് തല്ലുമ്പോ ഇതിങ്ങട്ട് പൊടി ഇങ്ങനെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് വരും നമ്മള പൊറത്തത്തെ ആ കട്ടിയ്ള്ള ഭാഗണ്ടാവല്ലേ അത് പോയിട്ട് ഈ നാര്ളായിട്ട് മാത്രം കിട്ടും നമുക്ക് മറ്റേയിന്റെ പോലെ പൊടി പൊടി ആവൂല എന്നാലും നാ ഒരു കാര്യം അതു പോലെ ഇത് നമുക്ക് വേരോട്ടത്തിനല്ലേ ഇത് നമ്മുടെ കാര്യ ഇട്ടുകൊടുക്ണത് നമുക്ക് വേറെൊക്കം കിട്ടും പിന്നെ ഞാൻ എന്താ ചെയ്യുന്നെച്ചു കഴിഞ്ഞാല് ചട്ടി ചട്ടിന്റെ ഏറ്റവും അടിയില് കുറച്ചു കല്ലിട്ട് കൊടുക്കും
ആ
അതിന്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കും അയിനു മോളിൽ ഇത്തിരി ഇതേപോലെ ചെറിയ ന്തുപ്പിട്ടു കൊടുക്കും അതിന്റെ മോളില് പോട്ടി മിക്സ് തയ്യറാക്കി യതിട്ടു കൊടുക്കും ഇത് നമ്മടെ മണ്ണ് അടി കടിഞ്ഞിരുന്നിട്ട് നമ്മള ഈ പിന്നെ ഇതിന്റെ മൺ ചട്ടിന്റെ ഓട്ട അടയൂല എന്ന വെള്ളം നന്നായിട്ട് പോവുകയും ചെയ്യും അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് ആ
ഞാൻ യൂസ് ചെയ്യുന്നത് ബെഡില്ലേ എന്റെ പഴയ ബെഡ് ഉണ്ടായിരുന്നു ബെഡ് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് ഇഷ്ടംപോലെ ചകിരി ഉണ്ട് മ്മ് ചും നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഡ് ഇല്ലേ ആ അത് പൊളി അതായത് അത് പഴയതുണ്ടെങ്കിൽ അത് പൊളിച്ച് കഴിഞ്ഞാലേ അതിനാത്ത് ഇഷ്ടം പോലെ ചകിരയുണ്ട്
ആഹ് ഇവിടെ അങ്ങനെല്ലടാ ഇവിടെ ഇല്ല ഞങ്ങിപ്പോ ഒരു വർഷം ആവണേ ഉള്ളൂ ഹൗസ് വാമിങ് രണ്ട് ഇപ്പ അങ്ങനെ ചകരിന്റെ ബെഡേ ഇല്ല ഇവിടെക്കെ പിന്നെ മേടി ഒരിക്കൽ ബെഡ് നമ്മള് പറഞ്ഞ് ചെയ്യിപ്പിച്ചേ
ഉം അല്ലടാ നിന്റെ നിന്റെ വീട്ടിലോ ഹുസ്ബന്റിന്റെ വീട്ടിലോക്കെ ഉണ്ടെങ്കിലേ പഴയതുണ്ടാവില്ലേ
ആഹ എടാ ഇപ്പൊ അതിന് അങ്ങനെയില്ല ഇങ്ങനത്തെ പഴയ ബെഡ് വന്ന അതും കുണ്ടുമണി ഞങ്ങടവിടൊക്കെ എങ്ങനാനറിയോ ആ ആയിരം രൂപ കിട്ടുന്നുണ്ടേ ഒരു ബെഡിന്... ആ ഞാൻ അന്തംവിട്ട് ഞങ്ങളടെ വീട്ടിലാണെങ്കില് പിന്നെ കുട്ട്യോളൊക്കെ താഴെ ഒരു റൂമി ഒരു ബെഡുണ്ട് ഈ ചെറുത് ചെറിയ ചെറിയ കുട്ടിയുണ്ട് മൂത്രം ഉഴിച്ച് മൂത്രം ഉഴിച്ച് അതിന്റെ കഥ കഴിഞ്ഞിരിക്കണ് ഞാനത് എങ്ങനേലും എടുത്ത് ഒയിവാകണെന്നു വിച്ചാരിച്ച് തറവാട്ടിന് അപ്പം ഉണ്ട് ഒരാളെ വന്നിട്ട് പഴയ ബെഡ്കള് കൊടു കാനുണ്ടോന്ന് ചോദിച്ച് ആള് പറഞ്ഞത് പറഞ്ഞു ആയിരം രൂപ തരാന്നു പറഞ്ഞ് എടുത്തോണ്ട് പോയി നോകെടാ വിളിക്കാട്ടോ